കേക്കാവോ
കേക്കാം പറഞ്ഞോ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടോ
ആഹ അല്ല വിശേഷ ഉം സുഖം ഉം മഴയുണ്ടോ
മഴ ഇപ്പ ഇല്ല അവിടോ
ആഹ ഇപ്പ ഇല്ല
ഉ മക്കളൊക്കെ ആഹ് കഴിഞ്ഞ കഴിഞ്ഞ
ഉം.. എല്ലാവരും ഇവി ഉട്
ഉം എല്ലാരും ഇന്നും കൂടെൊക്കെ എല്ലാ ഉള്ളല്ലേ കളിക്കാനും ഒക്കെ ഉള്ള സമയം
ആഹ് ഇനി പഠത്തവും സ്കൂളും ട്യൂഷനും മദ്രസയും ഓട്ടപ്പാച്ചിലിലായിരിക്കും ഉം മദ്രസ രണ്ടാം തീയതി
ആ ആ ഇവിടെ രണ്ടാം തീ തൊറക്കും എപ്പഴാ ക്ലാസ് രാവിലെയാണോ വൈകിട്ടാണോ
ഈ പ്രാവിശ്യം വൈകിട്ട
ആഹ്‌ ഹാ ആരാ ട്യൂ നാ... പറ്റത്തിലാരികുവല്ലോ
ല്ല ട്യൂഷന് ഇനി എന്തുവാന് ഒന്നും തീരുമാനിച്ചില്ല ചോദിക്കണം
ആഹ് ചെക്കനെ രാവിലെ വിടണം ട്യൂഷന്
ആഹ് രാവിലെ ഓര് ട്യൂഷൻ എടുക്കോ അവർക്കും വീട്ടു ജോലിയും കാര്യം അവർക്കും പഠിക്കാൻ പോകുന്ന മക്കളൊക്കെ ഉള്ള അല്ലെ
ആഹ് ഹ്
പിന്നെ എന്തുവാാണ് കറക്റ്റ് ഒന്നും അറിഞ്ഞില്ല ഇതരെ ചോദിച്ചില്ല അതുപോലെ അവര് ഹസ്ബൻഡ് വന്നപള ഇ പ്പ അവടെ വീട്ടില
ആ ആ
കുറച്ച ദിവസം കൊണ്ട് അവധിയാ ഉമ് വേറെ.. വേറെന്താ
വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും ഇപ്പൊ തിരക്കൊക്കെ ആയിരിക്കും ഉമ് ബാഗും ബുക്കും ഒക്കെ ല്ലാം പൊതിയാനും എടുക്കാനും ഓ ഞ്ഞ മല്ലാം പോ പൊതിഞ്ഞോ
പൊതിയെന്റെ ഇടയികൂടാ ഫോൺവിളി നടക്കുന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
നടക്കല്ലോന്നേച്ച് വിളിച്ചയാ
ആഹ് വേറെ എങ്ങനെ പ്രത്യേകിച്ച് പറയാത്തക്ക ഒന്നു ഇല്ല നല്ല വിശേഷം
അവിടെ എല്ലാം കഴിഞ്ഞോ
ആഹ് ഇവിടെ ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞെല്ലാം പൊതിഞ് പേരൊന്നും എഴുതില്ലാ ഇനി പേരെഴുതണം
ഉമ് ഉ മ് ഉ മ്
ഉമ് പിന്നെ റെയിൻ കോട്ടൊക്കെ വേടിച്ചോ ആതോ ഉണ്ടോ
ഉണ്ട് ആ വേടിച്ചതൊക്കെ ഇരിപ്പുണ്ട് ഇനി പുള്ളാ രൊക്കെ ഇനിയിപ്പോ പുതിയതൊക്കെ ഇട്ടോൊണ്ട് വരുമ്പോ വെല്ലോം പറയൂന്ന് പറഞ്ഞ് അതുവരെ വേടിച്ചില്ല
ആ ഇനിയിപ്പ മറ്റേ ഇവർക്ക് ഇൻസ്‌ട്രുമെന്റ് ബോക്സ്‌ ഒക്കെ വേണമായിരുന്നു
ആഹ് അതൊക്കെ വേടിച്ച് ആഹ്
ഉ ആഹ വേടിച് വേണ്ച് ഊ പിന്നെ ടെസ്റ്റെല്ലാം പിന്നെ മാറ്റിതെല്ലേ ഇവർക്കിപ്പ പുതിയ ഇതാ പുതിയ ടെസ്റ്റാണ് ന്നട്ട് പാടാലെ പിന്നെ
ആആ
ഉം ഉ ഇല്ല അവനിപ്പം എത്തത്തില്ല ഉം എത്തിരി ആയത് കൊണ്ട് പത്ക്കേ കിട്ടത്തുള്ളൂ അവിടെല്ലാം- കിട്ടിയോ
ഇവീടാ കിട്ടിയില്ല എന്തുവാനെനിയിപ്പം വിളി ക്യണ് ഇനി നാളെത്തൊട്ടു ഉ ഉ ഇങ്ങളെ അനിയത്തിന്റെ കേക്കിന്റെ ബിസിനസൊ ക്കെ എങ്ങനെപൊവുന്നോ
ആഹ കൊഴപ്പല്ല നല്ലാതായിട്ട് പോവുന്നു ഉം കേക്കൊക്കെ ഉണ്ടാക്കും ഉം
ഇ കേക്കിന് പിന്നെ പ്രത്യേയ്ച്ച് സീണണൊന്നും ഇല്ല വെല്ല ക്രിസ്മസ് അ അ എപ്പഴും ഇപ്പ എല്ലാ വീടുകളിലോരോ വിശേഷത്തിനും ഫസ്റ്റ് നിക്ക്‌ണ സംഭവം കേക് എന്തോ ബർത്ത്ഡേയും പ്പൊ കൊച്ചിന്റെ ഒന്നാം മാസം രണ്ടാം ഹ മാസം ഒരു കൊച്ച് ജനിച്ച തൊട്ട് കേക്ക്‌മുറി
ആ ഞാ ഓർഡറ് കിട്ടും പിന്നെ എബടെ ഞങ്ങള് ഞങ്ങളൊക്കായിട്ടണ്ടാക്കും
ആഹ് ഉം ഉം കേക്കിന്റെത് നല്ല ബിസിനസ കൊറച്ച് കാശ് എറ ക്ക്യാന
ആ പിന്നെ നമക്ക്‌ ഇവിടെ വഴി പ്രശ്നായത്ണ്ട് റോഡ് സൈഡിലൊക്കെ ആണെങ്കി നമുക്ക്
ആ ആ
ബുദ്ധിമുട്ട് കാരണമൊന്നുമൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്
ഉം ഉം
മ്മ്
ഉം വേറെന്താ
വേറെ ഞാൻ പ്രതേകിച്ച് ഒന്നും ഇല്ല ഇവടെ സ്പെഷ്യലായിട്ട് എന്താ ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കി
പെഷ്യൽ ഇന്ന് ഒന്നുമില്ലാ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല വൈകിട്ട് ഏത്തക്കപ്പം മേടിച്ചു ചായയുടെ കൂടെ അ അതൊക്കെ തന്നെ ആരു
മ് ചക്ക ചക്കവെറ്റില് ഉണ്ടാക്കിയോ
ആ ഇടക്ക് ഇടക്ക് ഇപ്പൊ ചക്കവറ്റിൽ ഉണ്ടാക്കും ചക്ക കിട്ടുവാണെങ്കി ഉറപ്പ ആയിട്ട് ചക്ക ഉണ്ടാക്കി
അ അ അ ഇവിടെ ഈ പ്രാവിശ്യം ഉണ്ടാക്കില്ല എ യൊന്നും കിട്ടിയില്ല
ആ ആ
മറ്റേത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുവായിരുന്നു ഉം കറയും മേടിച്ചിലാന്നല്ലേ
ആ ആ
ഹലോ
പിന്നെ വേറെന്താ
വേറെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ വിശേഷം ഇങ്ങനെ തേരക്കിട്ട ജോലികളില്ലാ
ആ ഇപ്പം ജോലി രാവിലെ സ്കൂളി പോവാനുള്ള ത തന്ത്രപ്പാടും ഓട്ടപ്പാച്ചിലും വൈകീട്ട് അതും ഇതൊക്കെ ആയിട്ട് നാളെ എന്തായാലും അവന്റെ കൂടെ സ്കൂളിൽ പോണല്ലോ ഉം ഉം
യേല്ലേ ഇന്നുച്ചവരെ കാണത്തോളു അത് കഴിഞ്ഞ് ങ്ങ് വിടുവല്ലോ നാളെന്തായാലും വേണ്ടി യിരിക്കും മറ്റന്നാ തൊട്ട വണ്ടിയേള് പോകുന്നത് ഉം ഇന്ന് പേരൻ്റ്സ് ഒക്കെ കൊണ്ട് വിടുവാ
മ്മ് മ്മ്
മ്മ് മ്മ് അവിടാരാ ഉദ്ഘാടനോക്കെ
എന്തുവാ ഞാൻ നോട്ടീസ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നു സംഭവം നോക്കിയതൊന്നുല്ല
ആ ടീച്ചറ് വിളിച്ചതും ഇല്ല ഏതുല്ലാ ഉം പിന്നെ ഇന്നലെ പിന്നെ അംഗനവാടിടെ പ്രവേശനോത്സ ത്സവയിരുന്നല്ലോ
ആ എല്ലാരതും ഇന്നലെ സ്റ്റാറ്റസ് കടക്കുന്ന
ആഹ് എല്ലാരും സ്റ്റാറ്റസ് ഒക്കെട്ട് ആ വിടെ പോയതും ഇല്ല ടീച്ചറിന് കൊർവ പോയില്ല ഞങ്ങള് ഇല്ലായിരുന്നു ഇവിടെല്ലായിര്ന്ന് ഞങ്ങളൊരു ടു പ്രിലായിരുന്നു അതോണ്ട് പോവാൻ വേണ്ടിട്ട് പറ്റിയില്ല അടെരു ടീച്ചർ ഭയങ്കര കെറുവില മ് ഹ് ഞാൻ പറഞ്ഞ് ഞാ ഒരുത് പ്രവേശനോത്സവമാന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞ് ഞാ പെരുന്നാൾ കഴിഞ്ഞാ ഞാ കാണത്തില്ലേന്ന് അത് കഴിഞ്ഞു പോ അവരും പോയില്ല അവരൂവിടെ ഇല്ലായിരുന്ന്
മല എവിടെ പോയി
അവര് ഏർവാടിയേറ്റാകര
ആ ആ ആ എല്ലാരും ടെ പോയാ
ആ അവര് വീട്ടിന്നും
മ് മ് ന്ന പിള്ളേരൊക്കെ കുറവായിരുന്ന
ആ പുള്ളാര്ക് പത്ത് പന്ത്രണ്ട് പുള്ളേരുടുത്തും ഉള്ള എടു ത്ത് മൂന്നോ നാലോ പുള്ളാരെയൊള്ളാരുന്നു ടീച്ചറിന് ഭയങ്കര കെർവ്
ആ അന്നേരം പിന്നെ ഈ സമയത്ത് കൊണ്ടച്ച എന്തിനാ നാളെ ഒന്നാന്തി
അല്ല ഇല്ല അന്നേരം പറ അന്നത്‌ ഈ പുതിയ പ കുറച് പുള്ളേരെ സ്കൂളിൽ ചേർത്ത് പിള്ളേരുണ്ടല്ലോ അവർ സ്കൂളിൽ പോണം അന്നേരം അതുകൊണ്ട് അതിന് മുന്നേ വെ ച്ചപ്പൊ ഇത് ലാസ്റ്റ് ആയിപോയി അതില് വന്ന പ്രശ്നാ അല്ലെങ്കി ഇതിന്
ആ ആ ആ ആ എല്ലായിടത്തും ഇന്നലെ ആയിരുന്നു തോന്നി
ആ ആരുന്നു ആരുന്നു
ആ ഉം പിന്നെ ഓരോത്തടെൊക്കെ സ്റ്റാറ്റസ് നാനും കണ്ടാലുന്നു
ആ
ഉം
ആ നിഇപ്പ നാളെ തൊട്ട് അങ്ങനവാടിലും പോണം ഞ്ഞെ അന്നേരം അവരെ അവരിനി ന്താ പറയോ നമ്മക്ക് അറിയൻ വെയ് പറഞ്ഞണക്ക് അവര് മെമ്പറും മെമ്പറ് എല്ലാ തമ്മിലുള്ള എല്ലാരും കൂടെ ചേർന്നുള്ള പരിപാടി അപ്പൊ വിടേണ്ട സംഭവമാ നമ്മുക്ക അത് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായോണ്ട് വിടാനും പറ്റിയില്ല ഉം.
ആ കാര്യം കാണാൻ
ആഹ
ഉം ഉം പിന്നെ എവിടാ ടൂറ് പോയന്ന്
ഞങ്ങള് മൂന്നാറ് പോയായിരുന്നു
ആ തെരക്കായ്ര്ന്നാ
ആ ഭയങ്കര തെരക്ക്‌ സീസൺ ആയണ്ടേ അ ആ പിന്നെ വെറെ എന്തൊക്കെയാ
വേറൊന്നു ഇല്ല ഊട്ടിയിലങ്ങാനം പോവാഞ്ഞെ. ന്താണ്
ഊട്ടിലോ
ആ
ഊട്ടിയിപ്പോ പോയി രണ്ടു മൂന്ന് മൂന്ന്‌ മാസം മുന്നേ പോയായിരുന്നു അന്നേരം അവിടെ ഭയങ്കര തണുപ്പ നമ്മുക്കൊന്നും പറ്റത്തില്ല അ ഇപ്പം പറയേണ്ട കാര്യം കൂടി ഇല്ലല്ലേ ഇപ്പ അയ്ന കാട്ടി തണുപ്പായിരിക്കും
ആ ആ അല്ല പിന്നെ മൂന്നാർ പോയ ട്ടണ്ടോ നേരത്തെ
മൂന്നാറ് മുമ്പേ പോയതാ എല്ലാടം പോയതാ ഇനി എവിടെ പോവാനാ എന്നാലും ചുമ്മാ ഊം കൊടക്കനാലങ്ങോ ട്ട് പോയില്ലെ
അവിടെ അങ്ങോട്ട് എപ്പഴും പോയി കാണുന്ന സ്ഥലത്ത് പോണേലും നല്ലത് കാണാത്ത വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് പോവു ന്നല്ലേ ഊം
ഏ
ഇനി അന്നേരം അവിടെ പോണം വേറെൊന്നുല്ല
ആ ഇനി അങ്ങോട്ട് എങ്ങാണും പോവാൻ നോക്കണം മ് പിന്നെ അല്ല ചായക്ക് എന്തുവായിരുന്നു സ്പെഷ്യല്
ഇന്ന് സ്‌പെഷലൊന്നും അങ്ങനെ ഇല്ലാര് ന്ന് ഇക്ക വന്നില്ല റൊട്ടി ഉണ്ടാര്ന്നു
ഉം ഉം ഉം പിന്നെന്ത്വാ
രാത്രി എന്തു ചപ്പാത്തിയാണോ ചോറാണോ
രാത്രി എന്ത്വാന്നാനീ കാപ്പി കുടിക്കുന്നവരു ഉണ്ട് എന്തെങ്കിലും ഒന്ന് ണ്ടാകണം
ആഹ് അ അ ച്ചക്ക് എന്തുവായിരുന്നു ബിരിയാണി യോ
അല്ല ചിക്കൻ ചോറ് ബീഫായിരുന്നുന്ന്
ആഹ് വേറെ കറി പറ്റോ
ഉം കറി കറി ചോറിന്റെ കൂടായണ്ട് കറിയാക്കി
ഉം രാത്രി ഇനി പുട്ടങ്ങണ ഉണ്ടാക്കണം ബീഫ് റോസ്റ്റ് റ്റ ആക്കി പുട്ടും ഉം ഉം ഊം ആ ഇഷ്ടവാവിട എനിക്കിഷ്ട അടാ ബറോട്ടക്കാട്ടി ഇഷ്ടം ബീഫും പ്പോ
ആ അന്ന് ഇവിടെ രാവിലെ പിന്നെ പീസായിരുന്നു പൊറോട്ടി അപ്പൊനന്നക്ക് വർ വർ അപ്പുറത്തെ കടേന്നു പിന്നെ മേടിച്ച് ഉം പിന്നെ പിന്നൊന്നും ഇല്ല ഉം ഉം ഉം
ഇം എങ്കി ശരിയെന്നാ ഏ ആ ചെറിയ രീതിയില് അച്ചാറൊക്കെ ഇടും
ആഹ ശരി ശരി